ഹലോ നമസ്കാരം
നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണെ എന്തേ നിങ്ങളെ വിശേഷം?
സുഖം
ഉം ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഹലോ
ആഹ്
ചായകുടിയൊക്കെ കഴിഞ്ഞോ ചോയ്ക്ക
ഓ ചായ കുടിയൊക്കെ കഴിഞ്ഞു
ഉം
കഴിഞ്ഞ് ഇനിപ്പോ സ്കൂള്ളൊക്ക പോവാനെ ഇല്ല പോവാൻ മാണ്ടിയൊക്കെ ഒരുങ്ങണെള്ളോ
ഉ എത്ര കുട്ട്യാളാണ്
എനിക്ക് രണ് മൂന്നാള്
ആഹ
ഇതൊക്കെ പോവാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങണെള്ളൂ
ഓ
പത്ത് പത്തരക്കാകും തൊടങ്ങാന്
ആഹ
അത് ചായക്കൊടിയും കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഒരുമണ ന്താ ഇവിടെ എത്ര മക്കളാ
നിക്കൊരാള്
ഉം എത്രായി
ഓനെട്ടുമാസായി
ഓ ഫുഡൊക്കെ കൊടുക്കലോടുങ്യോ
ആഹ് ഫുഡൊക്കെ കൊടുക്കലൊട്ങ്ങി
എന്തൊക്കെ കൊടുക്കാറ് അമൃതപ്പൊടി കൊടുക്കാറുണ്ടോ
അമൃതപ്പൊടി കൊറക്കാറില്ലേ ആന് മുത്താറി പിന്നെ എന്താ കുന്നം വായക്ക ആ അയിന്റെ പൊടി ഉണ്ടല്ലോ അതും സെർലാക്ക് അങ്ങന ആഹ
ആഹ ആ കുന്നമ്പയത്തിന്റെ പൊടിങ്ങെൾ വീട്ടിൽ പൊടിച്ചതാ
എല്ലാ അഉ വാങ്ങിയതാ
അത് മുത്താറിയില് കൂട്ടിയാ കൊടുക്കല്
ആഹ് അത് സ്വന്തം ഉണ്ടാക്കും ചെയ്യും അല്ലെങ്കിൽ മുത്താറി കൂട്ടി കൊടുക്കും
ആ അതിനെന്താ ശർക്കരെ പഞ്ചസാരൊക്കെ ഉപയോഗിക്കണം
കണ്ട വോയ്‌ക്കും
ആഹ
ഉം നിങ്ങക്ക് ചെറിയ കുട്ടികൾണ്ടോ
ആഹ എനിക്കുണ്ട് എനിക്ക് അപ്പൊ രണ്ട് വയസ് കഴിഞ്ഞു
ആഹ്
ആ അമൃതപ്പൊടി വാങ്ങാറില്ല?
വാങ്ങാറുണ്ട് അതാ ഓന് ഇഷ്ടല്ലോ അപ്പൊ കൊടുക്കൂല
ഏ എന്താ തിന്നിട്ടെന്താ വയറ് ഓർ ണല്ല ലൂസായി പോവാ അങ്ങനെന്തെങ്കിലാ
ആഹ ലൂസായി പോ
ആ. അയിനോട് പിന്ന പലേ വിഭവങ്ങളും ഉണ്ടാക്കാലോലെ അമൃതപ്പൊടിയോണ്ട്.
ആ എ എന്തൊക്ക്യ ഇണ്ടാക്കാൻ പറ്റാ?
അതിനോട് മറ്റേ ഇലയടായിട്ട് അങ്ങനെ ഇണ്ടാക്കല്ണ്ട്. പിന്നെ ഞമ്മള് എന്തോല് ഭക്ഷണ, ഈ മ് ദോശൊക്കെണ്ടാക്കൂലോ ദോശ ഇഡ്ല്യാെക്കെ ഇണ്ടാക്കണേല് അതിലൊക്കെ കൊറേശെ കൂട്ടാൻ പറ്റും. പിന്നെ, അമ്മള് അപ്പം ഇണ്ടാക്കുല്ലോ കുക്കറപ്പം. അ ആ നെയ്യപ്പം ഉണ്ണിയപ്പൊക്കെണ്ടാക്കുമ്പോ അയിലൊക്കെ കൊറേശെ അമ്മള് കൂട്ടത്തിലയില് കൊറെശെ കൂട്ട്യാണ്ട് അങ്ങനെ അരക്ക. അങ്ങനെ ഇണ്ടാക്കല്ണ്ട്. നല്ല സാധനാണ്, കുട്ട്യേക്കും എല്ലാ തും ഇണ്ടാവല്ലോ അയില് എല്ലാ കടലിം, ആ ആ. മധുരൂം അയിലന്നെണ്ടാവും ഇണ്ടാവും. അങ്ങനൊക്കെണ്ടാക്കി ഓരോന്നൊക്കെ കൊടുത്താ നല്ലതാണെന്ന് പറയും, കുട്ട്യേൾക്ക് മൂന്ന് വയസ് വരെല്ലൂ കിട്ടോള്ളു. ആ പൂരണ്ടാക്കാൻ കയിയും, പൂരണ്ടാക്കുമ്പോളും അമ്മളയില് അര്യൊക്കെ ചേർക്കണംന്നോ
ഉം.
ത്താണ്ട് അയിനോണ്ട് ഒറ്റക്ക് ഒ ഒറ്റക്കായിട്ട് ഇണ്ടാക്കലൂണ്ട്, അയില് അരി അമ്മള് അരി വറുത്ത് പൊടിച്ചാണ്ട് അങ്ങനെ ചേർ അല്ലേ പിന്ന അരി സാദാ പൊടി കൂട്ടിയാണ്ട് കൊറേ നേരം വറക്കണത്. കൊറെ ടൈമൂ ആണല്ലോ. ഞാന് ഒരു പ്രാവശ്യം ഇണ്ടാക്കീന്.
ഉം.
അതില് അമൃതപ്പൊടി എട്ത്ത് ഞമ്മളെ പത്തിരിക്ക്ണ്ടാക്ക്ണ പൊടി ഇണ്ടല്ലോ പത്തിരിപ്പൊടി അതും കൂട്ടി മിക്സാക്കിയാണ്ട് തേങ്ങേം ചെരണ്ടിട്ടാണ്ട് കൊറേ നേ വറുത്ത് എടുക്കണം, അമ്മക്ക് നല്ലോ എളക്കാൻ കയ്യണം ഇണ്ടാക്കുമ്പോ കൊറേ നേരം വെച്ച് വർത്ത് നേര് ആ ആ അടീല് പിടിക്കും. അങ്ങനെ മധുരുതൊക്കെ ഇണ്ടായിട്ടായിരിക്കും, തേങ്ങീട്ട് നല്ല തിരുഞ്ഞാണ്ട് കൊറച്ച് ടൈമ് അമ്മള് ക്കി ഇങ്ങനെ നിക്കണം അടീ പിടിക്കാതിരിക്കാൻ പിന്നെ അങ്ങനാകുമ്പോ കൊറേ നേരം ആവുമ്പൊളാണ് അത് വരിയാ ആ പൊട്യൊക്കെ നല്ല വറവായാണ്ട്
ഉം.
പിന്നെ നല്ല ജീരകും, നെയ്യ് പിന്നെ കരിഞ്ജീരകം ആ കരിഞ്ചീരകം എള്ളൊക്കെ അങ്ങനൊക്കോരോന്നിട്ടാണ്ട്
ആ ആ.
അങ്ങനെ ഞാ ഒരു പ്രാശ്യം ഇണ്ടാക്കിനീ പിന്നെ ഇവിടീം അങ്ങനെ മക്കക്കൊന്നും വെല്ല്യ ഇഷ്ടല്ല്യ. ആ ടേസ്റ്റ് ഒക്കണ്ട്, മക്കളൊന്നൂ അങ്ങനേ പൂരണ്ടാക്കിയന്ന് അങ്ങനൊന്നൂ തിന്നൂല, പിന്നെ വല്ല്യവർ തിന്നാനും പറ്റ്ല അങ്ങനെ ഗ്യാസ്ന്റെ പ്രശ്നൊക്കെ ഇണ്ടാവുമ്പൊളേ വയറിന് വല്യൊരു ഇത് കിട്ട്ണില്ലാ പറഞ്ഞു അപ്പ പിന്നെ അങ്ങനെ ഒരു പ്രാവശ്യം ഇണ്ടാക്കി പിന്നെ അങ്ങനെ നിർത്തി
ഉം ഫുഡൊക്കെ നല്ലണം ഇണ്ടാക്കോ
ആഹ് പൂതിയാകുമ്പോ വീട്ടാവശ്യങ്ങൾക്കൊക്കെ അങ്ങനെ ഇണ്ടാക്കും പിന്നെ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോ ഞങ്ങൾ പൊറത്ത്ന്ന് അങ്ങനെ വാങ്ങ ങ്ങാറില്ല. വീട്ടില് ഇണ്ടാക്കലന്നേ
ആഹ്
പിന്നെന്ന് രാവിലൊക്കെ എന്തായിരുന്നു
രാവിലെ നൈസ്പത്തിരിയും പട്ടാണിക്കടല കറിയും തേങ്ങ അരച്ച്ങ്ങാണ്ട്
ഉം പ അതെങ്ങനെയ ഇണ്ടാക്ക കറി പട്ടാണി കടല ക്കറി
പട്ടാണി ക്കടല നമ്മള് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കണം രാവിലെ ഇണ്ടാക്കാണെങ്കില്
ആഹ്
നമ്മള് എപ്പളാണ് ഉണ്ടാക്ക്ണ്‌ അതിന്റെ കൊറച്ചു നേരം മുന്നേ വെള്ളത്തിൽ ഇട്ട് വെക്ക പൊതിരാൻ വേണ്ടിട്ട് ന്നിട്ട് പിന്നെത് കുക്കറിലിടാണ് ഞമ്മള് തക്കാളീം പച്ചമൊളകും ഒരു തക്കാളി കുറച്ചൊക്കെല്ലേ നമ്മള് ഉണ്ടാക്കുള്ളൂ തേങ്ങ അരച്ച് ട്ട് വെക്കുമ്പോ അയ്ക്കുള്ള പച്ചമുളക് എരുവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ആ ഒന്ന് ഒരു തക്കാളിയൊക്കെ ഇട്ട്ങ്ങാണ്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടാണ് വേവിക്ക ഏ മൂന്നാല് വിസില് വേവിക്കണം പിന്നെ അത് കൊറച്ച് സിമ്മിലിട്ടാണ്ട് കുറചെരം കൂടി ഒന്ന് വേവിച്ചാണ്ട്
ഉം
തേങ്ങ തേങ്ങ ചീരുള്ളി വെളുത്തുള്ളി ഒക്കെ കൂട്ടി അരച്ച്
ഉം പൊടികള് ഏതൊക്കെ ഇടാ
പൊടികളായിട്ട് മഞ്ഞപ്പൊടി മാത്രാണ് ഞാൻ ഇട ഇടല് പത്തിരിക്കൊക്കെ അതാണ് ടേസ്റ്റ് എല്ലാ പൊടികളും ഇടുമ്പോ അത്രൊരു ടേസ്റ്റ് തോന്നുന്നില്ല ഇപ്പൊ മറ്റേ അയ്നുള്ള വെജിറ്റബിൾ മസാലപ്പൊടി ഇണ്ടല്ലോ
ആഹ് ആ
അതൊക്കെ ഇടാ പറയും എനിക്ക് അയ്ന്റെ ടേസ്റ്റൊന്നും വലിയൊരു ഇഷ്ടല്ല ഞാൻ മഞ്ഞപ്പൊടി മാത്രേ ഇടലൊള്ളൂ മഞ്ഞപ്പൊടിയും തക്കാളിയും പച്ചമുളകും ഉപ്പ്ട്ട് അത് വേവിച്ചാണ്ട് അങ്ങനെ തേങ്ങരച്ച് പാര അതാണ് കൂടുതൽ ടേസ്റ്റായി ഇൻക് തോന്നിയത് മറ്റേതൊന്നും അത്ര കടല പിന്നെ അമ്മള് തേങ്ങ അരച്ച് അരക്കാതെ വെക്കുമ്പോ വേറെള്ള പൊടികളൊക്കെ ഇടാ ഇടാൻ പറ്റുവായിരിക്കും
ആഹ് അതെ
ആ പിന്നെ പത്തിരീക്കൊക്കെ അതാണ് അങ്ങനെ അരക്കുമ്പളാ ടേസ്റ്റ് കൂടുതല് പിന്നെ നമ്മള് ലാസ്റ്റ് ഒന്ന് താളിച്ച് ഒഴിച്ചും മറ്റേ കടകും കറിവേപ്പിന്റല ഒക്കെ ഇട്ടാണ്ട്
രാവിലെ എന്തൊക്കെ ഫുഡാ ഉണ്ടാക്കല് എന്നും പത്തിരിയാണോ
അല്ല അത് പത്തിരി നൂൽപ്പുട്ടുണ്ടാക്കും പിന്നെ ഓട്ടട ദോശ വെള്ളപ്പം ഇഡ്ലി അങ്ങനെ ഓരോ ദിവസം ഓരോന്നങ്ങനെ എന്നും ഒന്നന്നായിണ്ടെങ്കി മക്കൾക്കൊന്നും പറ്റില്ല
ആ
പിന്നെ നൂൽപുട്ട് ഇഷ്ട നൂൽപുട്ടും
നൂൽപുട്ടിന് പത്തിരിന്റെ അതേ മാവ ഉണ്ടക്കല്ല്?
അ ആ പൊടിയന്നെ പത്തിരി പൊടി ഇട്ടാണ്ട് അയ് ഞമ്മള് പത്തിരിക്ക് വാ അല്ല വാ ട്ടിണ്ടാക്കലല്ലാ വാട്ടി ഉണ്ടാക്കുമ്പോ നമ്മള് അതില് നല്ലോം പ്രെസ്സ് ചെയ്യണം നൂൽപ്പുട്ടിന്റ അ ച്ചെന്ന് പോരണെങ്കിലെ
ആ ആ
നല്ലോം മ്മള് പ്രെസ്സ് ചെയ്തണ്ട് അപ്പോ കൈനൊക്കെ വേദന അപ്പൊ അത് നമ്മള് തളച്ചോ കളക്കണ്ണേന് മുൻ ഉണ്ടാവൂലേ ഒരു ബബിളിങ്ങെനെ വരുന്നു വെള്ള തീമാ
ആ ആ ആ
ആ ടൈമില് അഴിക്ക് ഉപ്പ് ഇട്ടാണ്ട് ആ ടൈമില് നമ്മള് നമ്മ ക്ക് വേണ്ടിയ പൊടിന്റെ അളവ് എടുത്താണ്ട് അങ്ങനെ ഒഴിച്ച് മുക്കി വാട്ടാ അഴിക്ക് പൊടീക്ക് ഈ വെള്ളം പകർന്നാണ്ട് എളക്ക ആ ആ കൊറച്ച് ലൂസില് കൊയച്ചെടുക്കണം എള ക്യാണ്ട് നല്ല ടൈറ്റായിട്ട് എലോടത്തും വെള്ളേത്താൻ കണ്ട് നമ്മള് പൊടിയിട്ട് പാര്യ വെള്ളം
ഉം ഉം
ഉം അത് നല്ലോണം കൊഴച്ച് എല്ലാടത്ത് കൊറച്ചൊരു ലൂസ് വാണം നല്ല ടൈറ്റ് ആക്കിയാണ്ട്
ആക്കരുതലെ
കൊറച്ച് ലൂസിലായാലും നല്ല വേയം നമ്മള് അച്ന്ന് വേഗം ഇങ്ങ്ട് പോരും നമുക്ക് കൈ ഇതേ ബലം പ്രയോഗിക്കണ്ട
മ്
വേഗം കിട്ടും ഇതി ഇഡലി തട്ടില് വെചാണ്ട് ആവി കെറ്റി എടുക്കണ്ടല്ലോ അങ്ങനെ ഇണ്ടാക്കാ അത് പിന്നെ ഒന്ന് കയിഞ്ഞിട്ട് പിന്നൊന്ന് വെക്കണം ഞാൻ വാഴിന്റെ എലേല് ഞങ്ങള് വല്യ ചെമ്പട്ടി ഇണ്ടല്ലോ നമ്മള്
ആ
ആ ചെമ്പട്ടിയില് തുണി കെട്ടിയാണ്ട്
ആ ആ അങ്ങനെ
ആ അങ്ങനെ വാഴിന്റെ ഇലേക്ക് വാഴിന്റെ ഇലേക്ക് വെക്ക ആക്കും ഇങ്ങനെ ചുറ്റിയാണ്ട്
ആ അത് നല്ല ടേസ്റ്റ് ഇണ്ടാവും
ആ അവാഴിന്റെലെന്റോരു ഫ്ലേവറും കൂടി വെരിക്കും അങ്ങനെയവുമ്പം നമുക്ക് തോന്നെം വെക്കാൻ കയിയും അടിക്കടി വെച്ചാണ്ട് അങ്ങനൊര് എട്ട് പത്തണ്ണോക്കേ ഒറ്റടിക്കന്നെ കാ വേണ്ടിയ ഞാൻ അങ്ങനെ ഒരു പ്രാശ്യം ഇങ്ങനെ ഒണ്ടാക്കിയൊക്കി ഞങ്ങളെ നിന്റെയാര് നിന്റെ നാത്തൂ